ക്കേക്കണി അഹ് കേക്ക്ണില്ലേ?
ന്റെ എടേല് എട്ക്ക മുങ്ങലാൺല്ലേ
ഉം.
അ യിട്ക്കാണീ മുങ്ങണത്?
പ്പേയ്താഒന്ന്ണ്
എവിട്ക്കാണീ മുങ്ണത്?
ആർക്കറിയ?
അ.
മുങ്ങ്യതല്ലേ? മുങ്ങ്യതല്ലത്. ങ്ങലൊക്കെ നിർ നിർത്തണം ഞ്ഞി
ടാ. അലോ. അലോ
ഏഹ്
ചായപ്പണിയൊക്കെ കഴ്ഞ്ഞ്. മഴ എങ്ങനേണ്ട് അവടെ ഇന്ന്?
പിന്നെന്തൊക്കെ ചായടുച്ചോ?
ഏഹ് ചായപ്പണി കയിഞ്ഞ്, എല്ലാ മഴണ്ടാവടെ? മഴണ്ടാ
ഹലോ
മഴ ഇണ്ടാന്ന്
അലോ
ആഹ് ഇപ്പൊ കേക്കണ്ട് പറയ് മഴ ഇണ്ടോന്ന് ആ
ആ തിന്റെ എടേലൊന്നും കേക്കാതായി.
ആ എട്ക്ക് റെയ്ഞ്ച് പോണ മഴല്ലേ മഴ ഇങ്ങനെ ആകുമ്പളേ റയ്ഞ്ച് പോണതാണ്.
ആ പി പിന്നെ എന്തൊക്കെണ്ട്
നല്ല ചൂട് കട്ടൻചായ ഉട്ച്ചൂട് നല്ല തണുപ്പിന് ഇപ്പതാ നല്ലേ
ചൂട് പാൽ ചായ കുടിച്ചി
അലോ
ആ
മയ് ഇനിപ്പ മയ്രിബ് നിസ്കരിക്കാൻ കാക്കേണ്ടി വരൊ ഏ ഹലോ
ആ
കൊർച്ച് കഴിഞ്ഞാ വരും.
ഇപ്പ സ്കൂൾ ഇല്ലാത്ത ദേസം കട തൊർക്കൂലല്ലേ
ആ
സ്കൂൾ ഇല്ലാത്ത ദേസം കട തൊർ ക്കൂല ല്ലേ
ഏ തൊർക്കൂ
തന്നെ കച്ചോടം കൊർവാവു ലേ
ആ അത് എടാ തുറന്നില്ലങ്ങ്
പല്ലിന്റെ ഒക്കെ എന്തായി കാക്കാന്റെ
അതാ പതാ പരും വെച്ചട്ക്ക്ണ് പൊന്ന് ക്ക്ള് വെച്ചട് ക്ക്ണ്ട് റയാ
അ അന്നാ ഹോസ്പിറ്റലിൽ പോയിട്ട് ആക്ക് ഭേദായാ
ആഹ് അതൊക്കെ ആഹ് അതൊക്കെ ഭേദായി.
മ് എന്നാ ആ പിന്നെ മരോളെ ഇമ്മാന്റെ ആണ്ട് വല്യതാക്ക ക്കീട്ടാ കഴിക്കാ
ആ എന്താ അറിയില പന്ത്രണ്ടാന്തിയാ
എത്രാമത്തെയാണ്
ഫസ്റ്റ്ത്തെ
അത് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന്
അ അന്നുണ്ടായിനി
ആ അയ്‌ന് എന്താ സോക്കേടായിട്ട് പെട്ടെന്ന് മരിച്ചാ
ക്യാൻസർ എയ്നീ
ന്നെ അപ്പൊ അധികം പ്രായം ഇണ്ടാവൂലല്ലോ
ണ്ടെ നാപ്
എന്ന്ട്ട് വാപ്പ പെണ്ണ് കെട്ടിയ
ഏ
ഏ
ആ കല്യാണം കഴിച്ച്
കെട്ടിട്ടുണ്ടാവൂലേ
ആ കെ
അഞ്ചത്തിയാള് ഇഞ്ഞ് അഞ്ചത്തിയോള്ണ്ടോ ഓൾക്ക് കല്യാണം കഴിക്കാന്
പെറും ആ ന്നൊര് അ
അഞ്ചത്തിന്റെ കല്യാണ്ണം കഴിഞ്ഞാ
എൻഗേജ്മെന്റ് ഞ്ഞ് ണ്
അഹ് ശരി ആ എത്ര അഞ്ചത്തിയോളാണ് ഓൾക്ക്
മൂന്ന് അഞ്ചത്തിള്
മൂന്നണ്ണാ
ആ
ആ ഇഞ്ഞ് ഒന്ന് ഇഞ്ഞ് രണ്ടെണ്ണം കൂടി ണ്ടാവൂലേ
ആ ഇഞ്ഞ് രണ്ടറും പാടണ്ട് അയിറ്റാ ചെറ്താ
ആ
ഉം
ല്ലല്ലോ
ഏ
ആൺകുട്ടികളുണ്ടാ ആൺകുട്ടികളുണ്ടാ
ഇല്ലാ റിയാ
ആ
ഉം നല് പെൺകുട്ട്യാ ളാ
മോന് ന്ന് മോന്ക്ക് ജോലിക്ക് കൊഴപ്പൊന്നുല്ലല്ലോ ഇപ്പൊ
പ്പാ പ്പൊ കൊഴപ്പം ല്ല
ആ അഹ്ശരി പിന്നെ അടെ കാടേലാണേ
ആര്
മോന്
ഏ മോന അടെ ഇതിന്റെ സേൽസിന്റെ സാധനം എത്തിച്ചെട്ക്ക്ണ പണിയാ അയിന് പണിക്കാര്ണ്ട്
ആ
ഉം എർക്കാനും ഇതാക്കാനെക്കെ ഓഫീസിലായിട്ട് ഇരിക്കും പിന്നെ സാനം എറക്കാന് ചല് പ്പോ ഓ ഫീ സ് ലാ ഇണ്ടാല് ചെൽ പ്പോ ഇങ്ങനെ സാധനം കൊണ്ടോട്ക്കാണ്ടാവും
ആ മക്കളൊക്കെ വന്നീന്നിലേ ഇങ്ങളെ പെൺ കുട്ടിയോളൊക്കെ വന്നിന്നിലേ
ആ പെൺകുട്ടിയോളൊക്കെ വന്നീ നീ
ആ എഞ്ഞാ വന്നീന്നെ മുഹറത്തിനന്നാ
ത്തിനന്നില്ല പെരുന്നാക്ക് വന്നാ
ആ വരുമ്പോ മൂന്നാളും കൂടി ഒപ്പല്ലെ വരാ അല്ല എന്ത എന്തേ മഞ്ഞപ്പിത്തണ്ട് റഞ്ഞ്കുട്ടിക്ക് ആര്ക്കാ
ആ മഞ്ഞ മഞ്ഞപ്പിത്ത ഒരാൾ പോകുമ്പോ ഒരാള് അത യ്റ്റ് വരാ മൂന്നാള് പ്പോ അടി മി റ്റാക്കി കഴിഞ്ഞ്
മൂന്നാള് തും കയിഞ്ഞോ
ആ
ആ ഈ മഞ്ഞപ്പിത്ത അങ്ങനെ രു പ്രശ്നാണേ
ആ ഒരാക്ക് ണ്ടായി ഒരാക്ക് പിന്നി ണ്ടായി ഒരാക്ക് അങ്ങ
വന്ന് കാണ്ടിരിക്കു എല്ലാര്ക്കും ങ്ങനെ ഇണ്ടാവേ
അ
അതാ പ്രശ്നം
ആ അതന്നെ
എല്ലാർക്കും ഉണ്ടാവും ഏ.
ഇതാപ്പം .
ആ.
ഡിസ്ചാർജായി ഇന്ന് ആകുന്ന് പറഞ്ഞിനീ. ഇപ്പ ഒരാണ്ട്.
ആ എന്ന വെ ഇ നാടന്മരുന്ന്ന്നേ അല്ലെ ഇത് ഇംഗ്ലീഷ് മരുന്ന് പിടി- ക്ക്‌ണ്.
ആ.
നാടൻ മരുന്നാ കുടിക്കണേ.
ഇംഗ്ലീഷ് മരുന്ന് ന്നെ.
നാടൻ മാരുന്ന് നോക്കിക്കൂടെ എന്നാല്.
ആർക്കറിയ നാടൻ മരുന്ന് പറ്റൂലാന്ന് പറഞ്ഞേക്കാം.
ആ നാടൻ മരുന്ന് എല്ലാടത്തും കുടിക്കല്.
ഏഹ്. അത് ശരി.
അതിന് ഇതുള്ള ഇതൊക്കെ ഉണ്ടാവും പിന്ന എന്താ അതിന് ഓരോന്ന് ലിവറിനെക്കെ ബാധിക്കുന്നുണ്ട് ആ എന്തായാലും ഇംഗ്ലീഷ് മരുന്ന് ചിലവർക്ക് പറ്റുല്ല നാടന് മരുന്ന്. ഇവടെഎന്റെ കാക്കക്ക് തീരെ നാട മരുന്നും പറ്റൂല്ല.
ആ.
ഇംഗ്ലീഷു മരുന്ന് തന്നെ വേണം അവിടെ ഏ രോഗം കണ്ടെത്തുന്ന് പറയും.
തന്നെ.
മറ്റെവര് പഠിക്കാതെ പഠിച്ചിട്ട് അവർക്ക് ഇംഗ്ലീഷ് മരുന്ന് ആവുമ്പോ പല സ്കാനിങ്ങും എക്സറേ ഒക്കെ എടുക്കുമ്പം. എന്തായാലും എന്ത് രോഗായാലും കണ്ടെത്തും എന്ന് പറയും.
ആ അത് തന്നെ ഇംഗ്ലിഷു മരുന്ന് ആവുമ്പോ വേഗം മാറുവെലേ.
ആ വേഗം എന്താന്നെ ആന്റിബയോട്ടിക് എന്തെങ്കും കൊടുക്കും വേഗം മാറും. തടിക്ക് കേടാണ് മറ്റേത് പച്ചമരുന്ന് ഈ കിയർ നെല്ലിയും കണ്ടതൊക്കെ ഇങ്ങനെ അരച്ചെടുത്തിട്ട് പാല് ലിലോക്കെ ആക്കിയിട്ട്.
ആ അതന്നെ.
പിന്നെ പോകും വേണല്ലോ മരുന്ന് മേടിച്ചോണ്ട് വരാനും ഇതിനൊക്കെ.
ആ ആ എവിടെ ഇണ്ടാക്കുയിന്.
ആ എവിടെ ഇവിടെ ഞക്ക് ഇവിടെ എവിടെയോ ഇവിടെ എവിടെയോ ആണ് ആറെ എവിടെയോ കേട്ടിട്ടുണ്ട് ഞാന്. കാവുപ്പുറം അങ്ങനെ ന്തോ. കേട്ടിട്ടുണ്ട് എനിക്ക് അ‌റില്ല. ഇംഗ്ലീഷ് മരുന്നു കൊണ്ട് മാറു ആണേ അതാനല്ലത്.
ആ അതന്നെ.
മഴ ഒരു ചോർച്ച വന്നില്ലേ.
മഴഇതാ ഇവടങ്ങനെ പാറ്റി കൊണ്ടുനിക്കാണ്.
ആ ചോ അപ്പൊ ഒരു വെളിച്ചം വെച്ചിക്കണ്, എന്റെ അയൽവാസിന്റെ ഒരു മിസ്കോൾ കണ്ട് ഞാന്. ഇന്നെ കാണാഞ്ഞിട്ടാവുവേ ഇന്ന് കണ്ടിട്ടില്ല. ഓർക്ക്‌ ഇങ്ങനെ വിളിച്ചാ മതി എവിടാ പോന്നോടത് ന്തെലും ചളി കെട്ടാണ് ഞാൻ പറഞ്ഞ് നിങ്ങക്ക് ന്റെ പറമ്പി കുറച്ച് മണ്ണിട്ടന്നാ ഞാൻ എന്നും വരണ്ടിന്ന്.
തന്നെ.
ആ പിന്നെ കളിയാക്കിണ്ട് ന്റെ മാപ്പ പ്പക്കോട് പാകയിലായിട്ടാന്ന് ഞാൻ പറഞ്ഞു ന്റെ മാപ്പളയ്ക്കാല്ലല്ലോ നിങ്ങക്ക് എന്നെ കാണാൻ പുതി. നിക്ക് വയ്ക്കണ്ടേ വരാന്. ചളിക്കട്ടാ. ആന്നോ മഴയണ്ട് പെയ്താല്. വെള്ളോ ഒഴിഞ്ഞു പോവാൻ നേ സാ ഉം ഇങ്ങനെ പതിക്കല്ലേ പോളു അവന്റെ കാക്കാനോട് പറയു ഓ എന്താ കാക്ക പറയും മണ്ണക്കൊലിച്ചു പോവും അങ്ങനെ വെള്ളം. വ് തൊറന്നെടുക്കേണ്ട് വന്ന് ഞാന് കൈക്കോട്ടും പിടിച്ച് ഇങ്ങനെ തുറന്നെടുക്കും
ആഹ
അരണി ഇപ്പ കൂട്ടിക്കാരണോ കുറച്ചു മുന്നണ പറമ്പ് കൂട്ടിയത് കാരണം താന്ന് താന്നിട്ട്
പിന്നെ
ചവിട്ടാൻ വയ്യ ഉറച്ചിട്ടില്ലപ്പതിന് മുഖാൻ പോവാണ്
പിന്നെ
പിന്നെ എന്തായി വൈകുന്നേരം സ്പെഷ്യൽ ഉണ്ടാക്കിയാ
ഇന്തപ്പോ സ്പെഷ്യലിണ്ടആക്കാൻ മടിയാകാ
ഏ
ഇന്ന് മടിയക എന്ന് പറയാ
ആ എന്താ മടിയായി
അതിപ്പോ ഏക്ക് ചായ എടുത്ത് പിന്നെ ഇനിപ്പ ഇനിയിപ്പോ ഉണ്ടാക്കാഞ്പുതിയാപ്പ ളക്ക് റസ്ക്ക്കൊടുക്കഞ്ഞി
അപ്പൊ വെള്ളത്തിലിട്ട സാധനോ
വെള്ളത്തി ഇട്ടല്ല അത്ണ്ട ഇണ്ടാക്കണ വച്ചപ്പോളാണ് അത് വന്നത്
ആഹ അപ്പൊ അതളൊ കെടന്ന്
ഞ അട കെട്ടാ
അല്ല കഥാ അതിന് മണ്ണുണ്ടാവും കല്ല്ണ്ടാവട്ടാ ചെറിയ പൊടിക്കല്ലുണ്ടാവും അരിച്ചോണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാ നിന്ന് ആരെങ്കിലും വന്നാൽ അതവിടെ കിടക്കും ലേ ഏ ഹലോ ഏതായാലും ആ ഇടക്ക് കേൾക്കല് കുറവാട്ടാ പിന്നെ പിന്നെ വേറെന്താ
ഉം അരണ പി ആഹ പിന്നെ അ്മക്ക് കുടിയവും ഞാനോട് ചീചറിയാ ആഹ തന്നെ